നിങ്ങളടെ അങ്ങോട്ടേക്ക് ഇന്ന് മഴയുണ്ടോ നമസ്കാരം അങ്ങോട്ടേക്ക് മഴയുണ്ടോ?
മഴയുണ്ട്, മഴ ഇന്ന് ട്രെയിനി വന്നപ്പോ നല്ല മഴയായിരുന്നു
ഉം, ഞങ്ങള് ഇന്നിപ്പ മറ്റേ തോറാനന്ന് പറഞ്ഞ ദിവസല്ലോ ക്രിസ്ത്യൻസിന്റെ ഒരു ആ സെന്റ് തോമസ് ഡേ എന്ന് പറയുന്ന
ഉം
അപ്പം അതുകൊണ്ട് ഇങ്ങനെ മഴ മാറാതെ നിക്കുവ അവരിപ്പ ഇങ്ങനെ പറയും ആ ദിവസം ഭയങ്കരമായിട്ട് മഴയായിരിക്കുംന്ന് അതുപോലെ തന്നെ ഫുള്ള് മഴയ
ആ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്
അതെന്നെന്ന പറയുന്നേ
കളിന്ന് പറയും
ഓച്ചിറ കളി അത് എന്നതാ ഇത് ന്ന, ഇത് സെന്റ് തോമസ് ഡേ ആണ് പക്ഷെ അതിനിങ്ങനെ ഈ നാട്ടില് ഒരു നാടൻ പേരായിട്ട് പറയുന്നതാണ് തോറാന എന്നിട്ട് ഇങ്ങനെ പറയും ഹജിദ് ഒരു കഥയായിട്ട് അന്ന് പുഴയക്കുളിയൊക്കെ ആറ് ആനക്ക് ഒഴുകി വരാൻ ഭാഗത്തിന് മഴ പെയ്തു വെള്ളം വരും അപ്പോ ഞങ്ങള് ചെറുതിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു അപ്പം ഞാനൊക്കെ എന്നിട്ട് അടുത്തുള്ള തോട്ടിൽ പോയി നോക്കി നി ചെയ്യൻ, പക്ഷെ അത് ശരിക്കും ചുമ്മാ പറയുന്ന, മഴ പെയ്യും പക്ഷെ അതൊക്കെ വെറുതെ ഒരു കഥ ഉണ്ടാക്കുന്നതായികും, അവിടെ എന്താ?
ഉം ഒച്ചിറക്കുളിന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഒരു ആചാര ഈ കാള വെച്ചുള്ള ഒരു പരിപാടി അപ്പൊ അത് അന്നത്തെ ദിവസം ആ അതെന്നെ ആ അതുപോലെ തന്നെ അതിന്റെ വേറെ വേറെ അപ്പൊ അന്ന് ഭയങ്കര മഴയായിരിക്കും അതുപോലെ തന്നെ വീട്ടിലൊന്നും ഈച്ച കാണില്ല ഈച്ചെല്ലാം അവിടായിരിക്കും എനക്ക് ഒരു ടോക്കൊക്കെയ ആ
ഈച്ച അങ്ങനെ അവിടെ ആയിരിക്കുവോ
ആഹ ഈച്ച മൊത്തം അങ്ങനെ അവിടെ
ആഞ്ച നമ്മുടെ വീട്ടിലിപ്പ ഇന്ന ഇപ്പ ഈച്ചയുണ്ട് നാളെ ഇപ്പ ഓച്ചിറകളിയാണെങ്കി നമ്മുടെ വീട്ടില് നാളെ ഉണ്ടാവൂല്ല ഈച്ച ഉണ്ടാവൂല്ല അത് ശെരി ക്കും അങ്ങനെ നമ്മൾക്ക് ഫീൽ ചെയ്യുവോ
ആഹ ഒരു മിത്ത് പോലെ
അല്ല മിത്തിന്റെ അല്ല ഞാൻ ചോദിച്ചേ ആ മിത്തില് അത് ശരിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടോന്ന് ചോയിച്ചേ
ചില സമയത്ത് ഇങ്ങനെ തോന്നാ
ആ് ചെലപ്പോ ശരിയായിരിക്കും അതൊക്കെ ഓരോ വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ ആഹ് ഇത് ഞാൻ ആദ്യായിട്ട് കേക്കണേട്ടോ ഇത് മറ്റേത് ചുമ്മാ പറയുന്നതാ മിത്തായിട്ട് പറയുന്നതാ ഭ അതെന്താന്ന് വെച്ച കഴിഞ്ഞാൽ വല്യ മഴയ ആയിരിക്കും ഉം അന്നത്തെ ദിവസം എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്
ഉം
അല്ലാതെ ആറാണി ഒന്ന് ഒഴുകി വരുവൊന്നില്ല അപ്പൊ ഈ ഏഹ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് ദിവസം അവധിയായിരിക്കും സെന്റ് തോമസ് ഡേക്ക്
ഓ
സ്കൂൾ അവധി ഉണ്ടാവും അപ്പൊ ഞാൻ ഒക്കെ പഠിച്ചത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിലായിരുന്നു അപ്പൊ അന്നേരം നമുക്ക് തോറാനയുടെ ദിവസം അവധി കിട്ടുവായിരുന്നു
ഓ അങ്ങനെയൊക്കെ ഉണ്ടാല്ലേ ഹ്ഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
എന്നാന്ന് വച്ച അതെന്നാച്ചാ അവരുടെ ഏതോ ഒരു വിശുദ്ധന്റെ ജനിച്ച ദിവസോ ആ അങ്ങനെ മരിച്ച ദിവസം അങ്ങനെ സെന്റ് തോമസ് ഡേന്നാ പറയുന്നത് എനിക്ക് ജനനമാണോ മരണമാണോന്ന് അറിയില്ല അപ്പം നമുക്ക് സ്കൂ ഈ പള്ളിയില് പ്രത്യേക പ്രാർത്ഥനയക്ക ഉണ്ടാവല്ലോ അ നമ്മള് പഠി പഠിപ്പിക്കുന്നതില് സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് അന്നത്തെ ദിവസം പള്ളിൽ പോണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആരിക്കും ഞങ്ങക്ക് അവധി കിട്ടുവായിരുന്നു ഈ ഇവിടെ ഇവിടെ രണ്ട മൂന്ന് സ്കൂളുകളിൽ ഉണ്ടങ്ങനെ
നമുക്ക് ഈ നമുക്ക് ഈ പറഞ്ഞ ദിവസിത്തിനു നമുക്ക് സ്കൂളൊക്കെ അവധിആരിക്കും
ആഹ അങ്ങനെയുണ്ടല്ലോ
ഉം നീ പറഞ്ഞോക്ക്
ആഹ് കുട്ടനാട് വള്ളം മൂലം വള്ളം കളിക്ക് ദേശീയാവധി
ഈവട്ടം മഴ വല്യ ഈവട്ടം മഴ വളരെ കുറവായിന്നില്ലേ
ആ മഴ ഞങ്ങക്കൂവിടെ നല്ല മഴയുള്ള സ്ഥലമാ ശെരിക്കും എവിടെേലും മഴ പെയ്താ നമ്മുടെ ഇവിടെ മഴ പെയ്യും അങ്ങനെ ഭയങ്കര പ്രശ് പ്രശനന്ന് പറഞ്ഞാ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ നമുക്ക് എവിടേലും കേരളത്തിൽ എവിടേലും മഴന്ന് പറഞ്ഞ് കഴഞ്ഞാൽ നമ്മുടെ നാട്ടില് മഴയായിരിക്കും അങ്ങനെ ഒരു കുഴപ്പൊണ്ട് പക്ഷന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും കുന്നും പന്ത്രണ്ട് മസോം മഴ പെയ്യും ചീത്താമണെ ഇപ്പൊ കൊറച്ച് കഴിഞ്ഞ ആഴ്ചൊന്നും മഴ ഉണ്ടായിരുന്നില്ല ഈ ആഴ്ച ഇപ്പ മഴ പെയ്‌തുള്ളൂ ഇന്ന് പി
ഉം ഇപ്പ ഇവിടെ ഇപ്പ ഇവിടെ നല്ല കോളുണ്ട് ചെലപ്പോ മഴ പെയ്യും
വൈകിട്ട് ചായ ഒക്കെ കുടിച്ചോ
ഇല്ലില്ല ചായ ഒന്നും കുടിച്ചില്ല ചായ കുടിക്കാൻ സമയം ആവുന്നുള്ളു
ഹലോ
ചായ കുടിക്കാൻ സമയാവുന്നേ ഉള്ളൂ
ആ ഞങ്ങള് ആറ് മണി ആറ് മണി കയിഞ്ഞ് ചായകുടിച്ചിട്ടിനി എപ്പഴാ
അല്ലല്ല നൈറ്റ് നൈറ്റ് എറങ്ങും നൈറ്റ് ഒക്കെ ഇറങ്ങിയിട്ട് അപ്പ അവിടെന്ന് പുറത്തുന്ന് ഫുഡും ചായെല്ലാം ഒന്നിച്ച്
ആഹ് നിങ്ങള് വീട്ടിലല്ല നിക്കുന്നേ പ്പോസ്ക്കൽലാണോ ആഹ് ആഹ് ആഹ് ഇ ട്ന്ന് ട്ട് ഏഹ് വേൾഡ് കപ്പ് നട നടക്കുന്നോണ്ട് ഫുഡ്‌ ഓക്ക് പുറത്തുന്നായിരിക്കും ല്ലേ
ഉം ഹും കൂട്ടുകാര അവരൊക്കെ ജോലിയൊക്കെ ഉള്ളവരൊക്കെയാണ് അപ്പൊ അവരൊക്കെ ഒരോസം ഓരോ ഓരോരുത്തരോരുത്തരായി നമ്മുക്കും പൈസ നമ്മളും മാങ്ങിച്ചൊടുക്കും അങ്ങനെക്കെ ആയി പോകും ഇല്ല മീനോ അല്ലെങ്കിൽ പ്രാവ് എന്തേലൊക്കെയോ
ആഹ് അഹ് എന്റെ കസിന് എഞ്ചിനീയറിങ്ങിനാ പഠിക്കണേ അപ്പൊ അവന് ഇപ്പം ഏഹ് സെൻഡ്രേറ്റ് ആയിരുന്നു കഴിഞ്ഞൊരു മാസം എന്നിട്ട് ആള് അപ്പൊ എടയ്ക്ക് മറ്റേ കാറ്ററിങ്ങിന്റെ പണിക്കൊക്കെ പോവും അപ്പോ കാറ്ററിങ്ങിന്റെ പണിക്കൊക്കെ പോയി കഴിഞ്ഞഴിബം കിട്ടണ പൈസ മൊത്തം ഫുൾ ഫുള്ള് മന്തി കഴിച്ച് തീർക്കും അവിടെ ഉള്ളെ ഏഹ് മന്തിയോ എന്തുവാന്നുള്ളെ ഷവായ കഴിക്കാൻ പോകും അങ്ങനെയൊക്കെ പോവും എൻണ്ടി പ്പോ ആള് ഏകദേശം ഒരു മൂന്നാഴ്ചയോളം പെയിന്റിങ്ങിന് പോയി പെയിന്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് കിട്ടണ പ ആഹ് അഞ്ച സെൻ മ്പ്രേക്ക് ണ്ടായിരുന്നു സെൻ ബ്രേക്ക്‌ ഉള്ളപ്പോ എഹ് ഇവിടെ പെയിന്റിങ്ങിന്റെ പണി വന്ന് കഴിഞ്ഞപ്പം ആള് പോയി ആഹ് കേക്കാൻ പാടില്ല
ഹലോ
കേക്കാലോ പറഞ്ഞെ എനിക്ക് കേക്കാലോ കേക്കാൻ പാടില്ല
ഹലോ
ആഹ് കേക്കാലോ എൻ എനിക്ക് കേക്കാം ഹലോ ഹലോ
ഹലോ
ഇയ്യോ എനിക്ക് കേക്കാലോ കേക്കത്തില്ല ഹലോ
ഹലോ
കേക്കാം പറ്റുന്നുണ്ടോ എനിക്ക് കേക്കാം എനിക്ക് നല്ല ക്ലിയറായിട്ട് ട്ട് കേക്കാം എനിക്ക് കേക്കാലോ
ഹലോ
ഹലോ ഹലോ എനിക്ക് കേക്കാം അവിടെ കേക്കാൻ പറ്റുന്നില്ല